ആ കേക്കണ്ടോ ആഹ് പിന്നെ എന്തല്ല ആഹ് ആ വേറെ എങ്ങനെ ഇരിക്കുന്നു
ഉം
ആ ആഹ് പിന്നെ
പിന്നെ എന്താ
ആഹ് ഉ
ഏ എനിക്ക് ഉം ഇപ്പൊ ഞാന് കമ്പ്യൂട്ടർ കോഴ്സ് ചിയ്യ്ണ്ൻ എ ങ്ങൾ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തുന്നാ പറഞ്ഞേ
ആ ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിട്ട് ഹ് ഞാന് എസ് എ ന്നില്ലെ കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് ട്രൈനിങ്ങില്ലേ അതേരുന്നു ആ എടുത്തത് ആ അത് ഫുള്ള് ആ താക്കി പിന്നെ ഞാന് ആദ്യ ച്ച് ടീച്ചിങ്ങായിട്ടന്നെ പോവാന്ന്ള്ള തയ്ന്
ആ ആ
ആ പക്ഷെ ഞാൻ വേറൊരു സ്ഥലത്ത് പോയി പോയിട്ട് അവിടെ ഞാൻ മലയാള ടൈപ്പ്ങ്ങനെ പോയതായിരുന്നു അപ്പൊ ഞാനവടെ പോയി കേറീട്ട് അവിടെത്തനെ ഹ് അപ്പൊ അവിട്ത്തെ സാറ് പറഞ്ഞെന്താ നീ ഇവിടെത്തന്നെ ടീച്ചറായിട്ട് കേറി ക്കോ നിൻക്ക് അപ്പൊ ഞാൻ പറഞ്ഞു ത് മറന്നു പോയിട്ടുണ്ട് കുറച്ച് കാ ഗ്യാപ് ട്ട് താണ് ഇതിന് പോന്നെ ആ അപ്പൊന്നോട്ർഞ്ഞാത് കൊഴപ്പൊല്ല നീ ഹ് ഒന്നതാക്കിയാ നിനക്ക് ഓർമ്മ വരും പിന്നെ അപ്പൊ അങ്ങനൊക്കെ ഒന്ന് താക് അങ്ങനെങ്ങനെ അവിടുന്ന് ഏ അവിടുത്തെ ക്ലാസ്സൊക്കെ ഒന്നു കൂടി കേൾക്കുമ്പോഴാണ് ഔ നഗ്നസത്യ ഞാൻ കരു ജെ റിഞ്ഞു എന്റെ സ്ഥാപനത്തിന്ന് എനിക്കൊന്നും പഠിപ്പിച്ചെർണില്ല
ആഹാ അതെ പഠിച്ചതേ അല്ല അതിനെന്താന്നറിയോ സിസ്റ്റംസ് മാറു അപ്ഡേറ്റ് തൊക്കെ വരും
ആ അതുകൊണ്ടല്ല അവിടെ അവിടെ എനിക്ക് ഞാന്
ത്ത് വർണില്ലേ
അത് വെ അത് പക്ഷെ അടുത്തെ എന്താന്ന് വെച്ച് കയ്ഞ്ഞാൽ ഞാൻ ഞാന് പതിനെട്ട് വയസ്സിലാണ് ഞാനവിടെ കേറുന്നത് അപ്പൊ ആ സമയത്ത് പ്പൊ എനിക്ക് വല്ല ബുദ്ധീ ബോധോന്നുല്ലാത്തോണ്ട് നമ്മളാ അ ചോദ്യം ചെയ്തിക്കൊന്നൂല്ല ന്താന്ന് വെച്ചാ ടീച്ചിങ്ന്ന് പറയുമ്പോ നമ്മളൊരു ക്ലാസ് എടുത്തൊടുത്ത് പഠപ്പിക്കേണ്ടേ അത മ്മുക്ക് താ ന്നെ നമുക്ക് ഫുള് എഴുത്ത് തീയറി ഫുള്ള് അത് മാത്രം അതെ പറയുമ്പോ ആ സർട്ടിഫിക്കറ്റ് കിട്ടി സെക്കൻ് ക്ലാസ്സണ് ആ അപ്പൊ ഞാനഞ എന്തതു വലിയ സംഭവം ഞാനും ച വടെ പോയ പോ ഒരു സ
ആഹ
അന്നേരം ഞാൻ ശരി ക്കും പറാല് ഞാൻ അവിടെന്ന് ഇണ്ടായിട്ട് ആ ട്രെയിനിങ്ന്ന് പറഞ്ഞിട്ട് അ ഇങ്ങനെ ഇതൊന്നും ഉണ്ടായിില്ല ള വെറും എഴുത്ത് മാത്രം എന്നോട് ഏത് ഉറക്കത്തില ഞാൻ പറയും പഷേ ചറ്റിക്കലാണെങ്കില് അവിടെ സിസ്റ്റർമാരിയാക്കി കിട്ടിട്ടില്ല ആ സിസ്റ്റർ ത്തിന്റെ കുറവുണ്ടായിരുന്നു അപ്പ നമുക്ക് വെച് മൂന്നാളെ വെച്ചിട്ട് ഇതാക്കുമ്പോ കളി അപ്പോരു കിനി വെറും കളിക്കണം കളി ന്നൊരു ചിന്ത ആ അപ്പൊ ഞങ്ങള് ങ്ങന മ്മ്ഹ് മ്മ്ഹ് അടിണ്ടാ ഉണ്ടാക്കും അപ്പൊ വേറൊരുത്തി ആയിരിക്കും ചെയ്യണത് നമ്മളത് ആന്ന് സ്ഥല നാളെ നാളെ ആകുമ്പോ പ്ര പ്രാക്ടിക്കല് ണ്ടാടെ തീയറി അങ്ങനെ തീയറി ഉള്ള് ഇതുപോലെ ബൈഹാട്ട് ആ എല്ലാത്തിലും ഒ ഒന്നിന് പോയി പിന്ന അത് എഴുതിയ എടുത്തു അതും കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷയിരുന്നു പക്ഷെ ഒന്നും ഒന്നും അല്ലാന്ന അ മനസ്സിലായി പിന്നെ ഞങ്ങൾക്ക് അത് വഴി ആർക്കും കിട്ടിയിട്ടുല്ല
ആ
അന്നത് അത് ചോതി അങ്ങന അങ്ങന പോയി ചിന്ന്ണെനോ സാര് മം അതാണ് വേണ്ട ഞ അന്നൊന്നും പിന്നെ എന്റെ കൂടെള്ളവരക്കെ കല്യാണം കഴിഞ്ഞു ആ കുട്ടിയൊക്കെ അപ്പൊ അപ്പ ഞാന് എന്താ പറയാ ഞാനും കൊ ഞ കുറച്ചു പേര് മാത്രണ് ജോലില്ല ആണ് ആ
ആ ആ
ആ പത്തായിരം മം മം അങ്ങനെ അത് അന്നേരണ മനസ്സിലാക്കിയേ അപ്പൊ ഞാൻ കൂടി എന്തോ ആയി പോയി ചടച്ച് ശരിക്കും പറ കണ്ടച്ചയി പിന്നെ അപ്പൊ സാറും നന്നേ നീ ഇവിടുന്ന് പഠിച്ചോ പൈസയൊന്നും ഞാൻ അവിടത്ത ഞാൻ അവിട മലയാളം ടൈപ്പിങ് പഠിക്ക പഠിച്ചു
ആഹ് മലയാളം ടൈപ്പിങ് അവിടന്നാ പഠിച്ചത് അപ്പ ഇതിലില്ലേനു കോഴ്സിലില്ലെനു
ഇല്ല ഇല്ല ഇത് സെപ്പറേറ്റയായിട്ട് ഞൻ വേറെ സ്ഥാപനത്തിന്ന് പഠിച്ചതാ
ആഹ്
ഇവിടതില്ലേ
ഞാൻ ഇപ്പൊ പഞ്ചായത്തിന്റെ കീഴിലാണ് പഠി ചെറിയ ഞാൻ ന്താ പെയ്മെന്റിലെ രണ്ട് എത്ര നൂറേ ഒള്ളു
ആഹ് പിന്നെ എന്റോട് പൈസ കൊടുത്തിട്ട് ചെയ്യാനും ആഹ് അപ്പോ ഞാൻ വിചാരിച്ചു ആഹ് വേറെന്തെങ്കിലും ജോലിക്ക് കേറാന്ന് വിചാരിച്ചു ആ അങ്ങനന്നെ കേറിയത് അന്നേരം ന്താ ഞാൻഎപ്പം ചിന്തിക്കുവെനി എന്തെടുക്കുവാണേലും രണ്ട് പ്രാവശ്യം ചിന്തിച്ചിട്ട് എടുക്കോള്ളെന്ന് അടി മെനങ്ങാന്ന് ഇവിടത്തെ ഞാൻ മലയാളം ടൈപ്പിംഗ് പഠിക്കാൻ പോകുന്ന പഠി പഠിച്ചിരുന്നവിടെ അത് നല്ല ക്ലാസും കാര്യങ്ങളാ ഇവിട കണ്ടപ്പഴാണ് ഞാൻ ശരിക്കുമെ നമ്മൾ വിഡ്ഢികളായിന്ന്ള്ള കാര്യം മന
ആ അതെ അതെ ഓരോ സ്ഥാപനത്തിനും അതിന്റേതായ ബെനഫിറ്റ് ഇണ്ടാവും
അതാണ് നമ്മൾ ച്ചാ അവിടെന്ന് വച്ചാ കുട്ടികൾ ഓരോ ദിവസവും ഓരോരുത്തരാരിക്കും ക്ലാസ് എടുത്തൊടു അപ്പോഴാ ഞാൻ ശരിക്കും ശെരിയാ ഇങ്ങനെ വരണ്ടേ എന്നാലല്ലി നമു ക്ക് ഒരു ടീച്ചർ ആവണെങ്കി ഇതല്ലേ വേണ്ടത് അവിടെ അ തിനകത്തു ഒന്നും എടുത്തിട്ടില്ല ഒന്നും
മ്
ങ്കി എന്നോട് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കലും അങ്ങൊട് പോകരു
പറയൂലേ
ആ ഞാൻന്തായാലും പറയാ നിന്നോട് സാ കേസ കൊടുത്താലും വേണ്ട അത നമുക്ക നമ്മള കൂടുള്ളവർക്ക പഞ്ച് പക്ഷെ അവരെല്ലാരും കല്യാണം
ആ ഓല് പിന്നെ ജോബൊ ഒന്നും ചെയ്ത്തില്ലല്ലേ
ഇല്ല ആരും എല്ലാരും ഇപ്പ പോകുന്നുണ്ട് ഇപ്പൊ ഇപ്പോഴാണ് ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഇരുത്തി പറഞ്ഞ എട നീ പറഞ്ഞത് എനിക്ക ഇപ്പഴാ മനസ്സ ഏ ഓള് ഇപ്പഴാ ജോലിക്ക്‌ പോവുന്നെ ആ ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞു ആ ഒരു ഇതായി കഴിഞ്ഞഞ് കഴിഞ്ഞപ്പോ കുട്ടികക്കായി കഴിഞ്ഞപ്പോ ഉഴപ്പതാ പോണണ്ട് അപ്പ അങ്ങനെ അപ്പപ്പോ എല്ലാരും അത് എങ്ങനെ പോവാൻ വേണ്ടിട്ട തുടങ്ങുന്നത് അപ്പൊ ഒക്കെ എല്ലാരും വേറെ വേറെ ഇതിലേക്ക് മാറി ഒരു തീ സിങ്ങമ പഠിക്കാൻ പോയി അങ്ങനെ അങ്ങനെ ടീച്ചറായി ആ അങ്ങനെ വേറെ തന്നെ അതിലേക്ക് പോയി വേറൊരു ചേച്ചി മാത്രം ഇതായി ആധാർ കാർഡ ഒക്കെ അക്ഷയല്ലേ
ആ അക്ഷയ ആ
പഠിച്ച് ആ ഞാൻ ആ ഞാൻ പോയി ആ ഇതോടെൊന്നും ആയില്ലല്ലോ അപ്പൊ ഞാ അയ്ച്ചു വർ പിന്നെ ഞാ
പിന്നെ പേയ്മെന്റ് ഫീയും കൊറവാണല്ലോ ആ കോഴ്സിന് ശെരിക്കും അത്യാവശ്യം ഫീ യില്ലേ
ഏതിന്
നിങ്ങൾ പറഞ്ഞ കോഴ്സിന്
സി ടി ടി സിയ ആ ആ അതിന് ആ അതിന ന്ന് പത്തായിരുന്നു
ആ
അത് ഫുള്ള് ഇതള്ളെ എം എസ് ഓഫീസ് എക്സലാ
ആ ഒക്കള്ളത് ആ
പക്ഷേ ഫുള്ളൊന്നും പ ഫോട്ടോഷോപ്പൊന്നും മര്യാ യിക്കൊന്നും കറക്റ്റ് പർഞ്ഞന്നി
ആ ആ ആ ഇങ്ങനെ പഞ്ചായത്തിന്റെ കീഴ്‌ല് അങ്ങനെന്തെ ങ്കിലായിരുന്നോ
അല്ലല്ല അല്ലാണ്ട് ഇസ്റ്റിറ്റ്യട്ടെന്ന്യാ ആ ആ ആ തൊരു അത് ഒരു കോളേജ് പോല് തന്നെ ഒരു ഇതായിരുന്നു ഫീലായിരുന്നു അവടെ പക്ഷേ അടി ഇവടെയായിരുന്നു ഫ്രണ്ട്സും കാര്യ ങ്ങളും എല്ലാം കൂടി അതെപ്പള്ളും ഓർത്തക്കത് ആ അതെ ഫുള്ള് യൂത്ത് ഫെസ്റ്റിവലും കാര്യ ങ്ങളാ അങ്ങനെ അതിനോണ്ട് ഭയങ്കര ഓ അതൊക്കെണ്ടെന്ന അങ്ങനെ ഭയങ്കര അതൊക്കെ ഭയ ങ്കര എൻജോയ്മെൻ്റും കാര്യായിരുന്നു ഉം അതെ അതല്ലെ ഞാനാണെങ്കില് അ് കോളേജ് പോയിലല്ലോ ഡി ഇടിക്കി കോളേജിലല്ലേ അപ്പൊ ന്റെ സത്യം പർഞ്ഞ ന്റെ കോളേജ് ലൈഫ് ആ അവിടെയായിരുന്നു ഉം അതെ വല്യതൊന്നല്ല ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പക്ഷെള്ളതിൽ വെച്ചിട്ട് നല്ലോം പോലെ ണ്ടെന്നു ഉം ഇത് മറ്റേ പഞ്ചായത്തിന്റെ പേരിലില്ലെ അത് ഞാൻ കൊറെ ഇങ്ങനെ കണ്ട്
ആ ആ ആ അത് ഞാൻ വെറ്തെ ഇരിക്കല്ലേ മക്കളൊക്കെ സ്കൂൾ പോയാലന്ന് വിചാരിച്ചിട്ട് ഉംഎന്തെങ്കിലൊന്ന് പഠിച്ചിരിക്കണ് നല്ലത എന്തെങ്കിലൊരു സ്കില് ണ്ടായിരിക്കണ് എപ്പഴാണെങ്കിലും ഉം
പിന്ന നമ്മള് വീട്ടിൽ ഇങ്ങനെ എപ്പളും ഇരിക്കുമ്പോഴൊരു ചട
ചടപ്പാണ്, ഭയങ്കര ചടപ്പാണ്, നമ്മൾ എന്തൊക്കെയോ ആലോചിച്ച് കൂട്
ആ അതെ ഞാനിപ്പ അത് മന് മനസ്സില് ഞാൻ ആദ്യം വെരിച്ചത് പഠി ച്ച് കഴിഞ്ഞ് മതി എനിക്ക് ഇനി ജോലി
ആ ആ അത് അത് ആ പ്രായത്തില് ആ പഠിക്കണ ആ പ്രായത്തില് അങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷേ പിന്നെല്ലേ ഇത് ഇതിന്റെ ഒര് ആ
ഇപ്പ പൈസ കിട്ടാൻ തൊടങ്ങിയപ്പോ എന്റെ ഇഷ്ടത്തിന് എനിക്ക് സാനം വാങ്ങ
ഉം അതന്നെ അതൊക്കെ ശരിക്കുരു എന്തോ ഒരു അനുഭൂതിയാണ്. ല്ലെ നമ്മള് നമ്മള ഇഷ്ടത്തിന് ജീവിക്കണത്. മറ്റുള്ളവരോട് ചോദിക്കലും വാങ്ങലും മ്മ ക്ക അത് ഭയങ്കര റിസ്ക്കാണ് ലൈഫില്.
ഇപ്പ ആര പൈസയാലും അത് ഇതാക്കി ചെലവാക്കണം അങ്ങനെങ്ങനെ ക്ക് പറയും എന്റെ പൈസ അല്ല നിന്റെ പൈസ പണ്ട് പപ്പനോട് ഇപ്പ ചോദിച്ചിട്ടാണല്ലോ ഇപ്പ ഡ്രസ്സ് വാങ്ങണെങ് പിന്നെ ഞാൻ വാങ്ങിക്കോട്ടെ അങ്ങനൊക്കെ ചോയ്ക്കാണല്ലോ ഇപ്പ ഞാന് ഓരോ ഞാന് ഓൺലൈൻ ഓർഡർ ചെയ്യാ, അപ്പോ ഓരോ പ്രാവശ്യം ഡ്രസ് വരുമ്പോ ആ അതെ മീശോ ആ
ഇതില് കിട്ടണെ ഒരു ഓൺലൈൻ ഷോപ്പ് അതാണല്ലേ അപ്പോ, ഞാനും ട്ടോ ഞാനും മിഷ് കാര്യാണ്.
അതേ അതില് നല്ലതൊക്കെ ഇണ്ട്. സാധനങ്ങളാണെങ്കിലും നമുക്ക് പിന്നെ അങ്ങനെ ഏ ചെലപ്പോ ക്വാളിറ്റി കൊറവെയി
ആ ക്വാളിറ്റി കുറവായിരിക്കും, മ് മ് അതിനിള്ള റേറ്റ് ഒള്ളൂ, അത്കൊണ്ട് പിന്നെ നമുക്ക് ഒര് വിഷ്
അതെ അതെ മറ്റേ ആ ഒരുപാട് വെല കൊടുത്തിട്ട് ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മൾ അതും പറയില്ലേ. അപ്പ അങ്ങനെ മ്മ വരുമ്പ പപ്പ ചോദിക്കും ഇതെന്താണിത് ഇവ ക്ക് ഇത് പൈസ കളയുന്നന്നെ പണി.
മ് മ് ഡ്രസ്സ് മാത്രാണോ? ഓൺലൈനില് വാങ്ങിക്ക
ആ ആഴ് ഡ്രസ്സ് മാ പിന്നെ ഇവര് അതൊക്കെ അങ്ങനെ തന്നെ പൊറ പിന്നെ എനിക്ക് അയിനോട് വല്യ ചാല് പൊറത്ത് താല്പര്യയി കല്യാണം അങ്ങനെ ഇത് വാങ്ങുന്നു ആഹ് മറ്റെ ഓഫീസി പോകുമ്പോ ചെറിയ പിന്നെ അല്ലാണ്ട് ഉള്ള സ് ആഹ്
ആഹ്
കോസ്മെറ്റിക്സ് സാധനങ്ങളൊക്കെ വല്യ ഇതൊന്നും ഇത് ആക്കാറൊന്നും ഇല്ല, അല്ല ഇത് ഇപ്പോ വെ ഇത് സൺ സ്ക്രീമ് വാങ്ങിയിട്ട്
ആഹ്
അതിപ്പോ വെയിൽ ആയതു കൊണ്ട് ഫുള്ള് ഞാൻ വേടിച്ചു
ആഹ് എപ്പളും യൂസ് യ്യോ സൺസ്ക്രീൻ
ആഹ് രാവിലെ ഇപ്പൊ അധികം യൂസ് ചെയ്യുണ്ട് ഇപ്പം മഴയായതൊണ്ട്
ആ അല്ല ഒരു ബോട്ടിൽ കഴിഞ്ഞാ വീണ്ടും ട്ടന്നെന്നെ വാങ്ങുവോ
അയ്യോ ആകെ ഒരു ബോട്ടിലേ വാങ്ങീട്ടുള്ളൂ ഇപ്പ തുടങ്ങിട്ടന്നല്ലോ ഹ് ഹ് ഹ്‌ അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇടണല്ലോ അപ്പൊ ഞാൻ മോയ്സ്ചറൈസർ വാങ്ങി എന്നിട്ട് ഇവരി ഇവിടെ വന്ന് നോക്കി ഇതന്ന ഇന്ത
ഹഹഹ ആഹ് ആഹ് കണ്ടപ്പോ
ഉം.. നോക്ക് പൈസയായപ്പോത്തേക്ക് സാധനങ്ങളൊക്കെ വന്ന് ഹ് അയ്യോ ഹ് ഹ് ഹ് എനിക്ക് ന്ന് കുട്ടിവച്ച എന്ന ശരി ശരി ആ